ലോ
ഹലോ
ആഹ് നമ്മളെയ് അയൽവാസികളേന്നും നമ്മള് പെ പറ്റിക്കാൻ പാടില്ലല്ലോ നമക്കെപ്പളാ ഒരുപകാരംന്ന് പറയാൻ പറ്റില്ലാലോ
ആഹ് അതന്നെ നമ്മടെ ദൂരെ കെടക്ക്ന്ന റിലേറ്റീവ്സ് ഇന്നെക്കാട്ടിലും ആദ്യത്തോലൊക്കെ അയൽക്കാരെ തെറ്റിക്കരുത് എന്നല്ലേ പറയ്ന്നേ ആഹ് അതെ അതിവരെ കൊണ്ട് അതോണ്ട് ഭയങ്കര ശല്യം ഹ്മ്മ് അതു കൊണ്ട് നമക്ക് കംപ്ലൈന്റും കൊട്ക്കാം പ റ്റില്ല അവരട്ത്തൊന്നും നമുക്ക് ഇതായിട്ട് പറയാനും പറ്റില്ല
ആഹ് അതെ അതെ
ആഹ്, ആഹ് ഇവടേം ഇതേ പോലെ ആരെലും പ്രവർത്തകര് വെരും പക്ഷെ ആഹ് അല്ലെങ്കിൽ തന്നെ ഇതേ പോലെ നമ്മടെ ഈ മുൻസിപ്പാൽറ്റിയിലും അവടെ ഇതേ പോലെ കണ്ട് കഴിഞ്ഞാ ഫൈനടച്ചിട്ടൊക്കെ പോവെക്കെ ചെയ്യും വൃത്തിയില്ലാത്ത വീടുകളൊക്കെ കണ്ട് കഴിഞ്ഞാല്, വെള്ളം കെട്ടി കെടക്കുന്നതും
ആഹ് ആഹ്
നിങ്ങളവിടൊക്കെ ബ്ലീച്ചിങ് പൗഡറൊക്കെ തരോ കിണറ് വൃ വൃത്തിയാക്കുന്നതിന്റെ ഭാഗൊക്കെ ആയിട്ട്. തെരും തെരും ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് ശെരി നിങ്ങളവിടെ അടുത്ത് ഹെൽത്ത് സെന്ററ് അങ്ങനെ
ആഹ് ഇ ണ്ട് ഇണ്ട് ഇണ്ട് വീടിനടുത്തന്നെണ്ട്. നമക്ക് അത്യാവിശ്യക്കെ എന്തേലൊക്കെ വന്നാല് പ്രഷർ ശു
ആഹ് ഡോക്ടേഴ്സൊക്കെ അവിടൊണ്ട്. ആഹ് ഡോക്ടേഴ്സൊണ്ടോ അവിടെ ആഴ്ച്ചേല് വരും ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ കുത്തിവെപ്പ് ഇണ്ടാവും.
ആഹ് കുത്തിവെപ്പ്ണ്ടാവും കുഞ്ഞുങ്ങളുടെ പോളിയോ ആഹ് ആഹ് ആഹ് നമ്മുടെ ഇവടെ അടുത്തുണ്ട് പക്ഷേ മിക്കവാറുള്ള ദിവസങ്ങളുണ്ട് ഡോക്ടർ അംഗലവാടി എടുത്തന്നെല്ലേ ആഹ് ആഹ് ആഹ്
ഒക്കെ അറിയാനൊക്കെ എളുപ്പാണ്.
ആഹ് ഇവടടുത്തുണ്ട് ഹെൽ സെന്റർ പക്ഷെ ഇവടെ ഡോക്ടർ എന്നും ഉണ്ട് മിക്കവാറുള്ള ദിവസങ്ങളിലും കാണും.
ആഹ് ആഹ്
ഹ്മ്മ് മിക്കവാറും പിന്നെ കുത്തിവെപ്പും കാര്യങ്ങളും പോളിയോ കൊടുക്കുന്നതും എല്ലാം അവടെത്തന്നെ അത്യാവശ്യം പെട്ടൊന്നെന്തെങ്കിലും ആണെങ്കി നമുക്ക് ജസ്റ്റ് പോയൊന്ന് കാണിക്ക
അതെ അതെ ആഹ് നമുക്ക് വല്ല തല ചുറ്റി വീഴേ തലകറ്ക്കൊക്കെ വന്നാലൊന്നും പ്രഷറൊക്കെ നോക്കാനൊക്കെ ഓടിച്ചെല്ല വീട്ടില്ണ്ട് പക്ഷേ. എന്നാലും ആഹ് അവരുടെന്ന് പരിചരണം കിട്ടുമ്പം ഒന്നും കൂടി ഇതാവുല്ലോ. മ് മ്. പിന്നെന്തൊക്കെ വീട്ടിൽ ആരെക്കെണ്ട്?
വീട്ടില് ഹസ്ബന്റ് കുഞ്ഞ് ഞങ്ങള് മൂന്ന് പേരേ ഉള്ളു.
ആഹ് അയ് ശരി മ് ആഘോഷങ്ങളൊക്കെ ടണ്ടാവാറുണ്ടോ?
എന്തോ?
ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ ചോയിക്കൃ?
ആഹ് ആഘോഷങ്ങള ളാഷ് വെച്ചാ നമ്മുടെ ഓണം അങ്ങനെക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ.
അതെ ആഹ് ആഹ്.
ആഹ് അത് പക്ഷെ ഞങ്ങൾ ഇവിടന്നും ആഘോഷിക്കാറില്ല ഞങ്ങള്. ഏഹ് നാട്ടിൽ പ്പോയിട്ടാണ് ആഘോഷിക്കല്.
ആഹ് ഏട്ടന് അവ്ടെ ജോലി?
ഇവിടെയാ ജോലി എവിടെ എറ്ണാകുളത്ത് ജോലി ആയതിന്റെ പേരിലാ ഇങ്ങോട്ട് ഞങ്ങളെ മൂന്നു പേര് മാത്രമായിട്ട് വന്നത്.
അതെ ആഹ് ആഹ്. ആഹ് ശരി ഉം ഉം ചേച്ചി ക്കുന്നും പോണില്ലല്ലോ?
ഇല്ല ഞാനിപ്പ ഇങ്ങ് വർക്ക് ചെയ്യുന്നില്ല.
ആഹ് ആഹ്.
വർക്ക് ചെയ്യുന്നുണ്ടോ?
ആഹ് ഞാൻ ഈ അം അംഗൻവാടിൽ പോയിരുന്നു മ് ങ്ങനെ ആറുമാസ വാക്കൻസിൽ. അങ്ങനെ പോയിട്ടുണ്ടാവും നീ ടി ടി സി ചെയ്തോണ്ടിരിക്ക
ഇപ്പോ. അപ്പോ ബ്ടെ മാണ നിന്നോട്ടോ അവിടെയോ?
ആഹ് ഇവിടെ പയ് മഴ പക്ഷേ പെയ്തോണ്ടിരിക്കുവാട്ടോ.
അഹ ആഹ് അഹ ആഹ്. തെളിഞ്ഞ് വര്ന്ന്ണ്ട് ഉം ഉം.
ആഹ് ഇവിടെ അങ്ങനെ ഇന്നെന്തായാലും ഒരു വെയില് കാണൂന്ന് തോന്നുന്നില്ലാട്ടോ.
ആഹ് ആഹ് പിന്നെ ന്യൂസ് ഒക്കെ കേക്കാറില്ലേ?
എന്തോ ന്യൂസോ?
ങ്ങ.
ആഹ് കേക്കാറ്ണ്ട് അധികോം ഞങ്ങള്. ഫോണി തന്നെ മോള് വല്ലൃ ടി വി ആയിട്ട് വല്ലൃ ബന്ധോന്നു ഇല്ല അവ അവക്ക് പിന്നെ. ഓ അവക്ക് കളിച്ചാ മതി അല്ലെങ്കിൽ അവള്ടെ ടാബിനാത്ത് ഇങ്ങനെന്തെങ്കിലും കളികൾ ഗെയിമുകൾ കണ്ടോണ്ടിരിക്കും. പിന്നെ ഫോണിനാത്ത് കൂടുതലും നമ്മളറിയു യുന്ന കാര്യങ്ങളാ ഫോണിനാത്ത് നമ്മള് ന്യൂസ് ചാനല്ന്റെ ഇതൊക്കെ ഒണ്ടല്ലോ അങ്ങനെ കൂട്ൽ ടി വി അങ്ങനെ ഉപയോഗി ക്ക്യാന്നെ പൊതുവെ കൊറവാണ്.
ആഹ് ആഹ് പണ്ട് നമ്മള വീട്ടില് റേഡിയോ ഒക്കെണ്ടാവുമ്പ സുഖാര്ന്ന്ല്ലെ ങ്ങനെ വ ച്ചാല് നമ്മളത് ഇങ്ങനെ കേട്ട് ഉം ഉം ഉം. ഉം ഇല്ല ഇല്ല ഇല്ല. ഇപ്പ ഫുള്ള് യൂട്യൂബ് ഈ ന്യൂസ് കണ്ടാലും അത് വായിക്കാൻ യൂട്യൂബ് റീൽസ്.
ആഹ് അഹ് റീൽസ് കണ്ടോണ്ടിരിക്കും ഉം അതെ അതെ. ആഹ് ആഹ് ആഹ് ആഹ് ഉണ്ടല്ലേ ആഹ് അഹ്.
അമ്മൂക്കെ ഇടും ഉം ഉം. അവിട്ത്തെ വീട്ട്ലെ അച്ഛന് പാട്ട് കേക്കാൻ ഭയങ്കര ഇഷ്ട പ്രെസംഗൊ റേഡിയോ അങ്ങനെന്തെ വേണം
ഓഹ്
ഉം ഉം
ആഹ് ആഹ് ആഹ് പക്ഷെ പക്ഷെ അതൊരു നൊസ്റ്റാൽജിയാ പണ്ടത്തെ നമ്മളീ ചായക്കടേടെ ഫ്രണ്ടിലൂടോക്കെ പോവുമ്പൊ നമ്മള് രാവിലെ നടക്കാനൊക്കെ പോവുമ്പോ ഇങ്ങനെ കേൾക്കുമ്പഴേ
ആഹ് അതെ അതെ
ആഹ് ഹ് പിന്നെന്താ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഫോണല്ലേല്ലേ ടി വിം ഇപ്പ വേറെ ചുരുക്കാല്ലോ കാണുന്നത് ഫോണിലുണ്ടല്ലോ എല്ലാം എന്ത് ആവശ്യപ്പെട്ടാലും ഫോണിലാം കിട്ടൂല്ലൊ
അതെ അതെ ഇപ്പൊ എല്ലാരും അത്കൊണ്ട് ഫോൺ യൂസെയത് കുഞ്ഞുങ്ങള് ഫോൺ യൂസേയ്ത് ഇപ്പെത്ര പേർടെ കണ്ണിന
ആഹ് അതെ അതെ ആഹ് ഞാനങ്ങനെ കൊടുക്കാറില്ല കുട്ടികൾക്കെ അല്ല ഉസ്കൂള് വല്ല മെസേജൊക്കെ വന്നാല് മാത്രെ കൊടുക്കാറുള്ളൂ
അത് ശരി ആഹ് ഇവിടെ പിന്നെ കുഞ്ഞിന് പിന്നെ അവള് ഒറ്റക്കല്ലേ ഒള്ള് അപ്പൊ പിന്നെ എന്തെങ്കിലൊന്ന് ടാബിനാത്ത് കൊറച്ച് നേരം ഗെയിമ് കാണും
ആഹ് ആഹ്
ഉം ഉം ഗെയിമ് കാണാൻ വേണ്ടീട്ട് ഇങ്ങനെ ആഹ് എടക്കൊന്ന് അപ്പ എനിക്കു എന്തെങ്കിലും ജോലി ചെയ്യണോല്ലൊ കാരണം ആളെ എവിടെങ്കിലൊന്ന് ഇര്ത്തീട്ട് വേണ്ടല്ലൊ എന്റെ കാര്യങ്ങളും ചെയ്യാൻ
അതെ ആഹ്
വീട്ടി നിക്കുന്ന സമയത്ത് അപ്പൊ അതൊക്കെ കൊണ്ട് പിന്നെ ആഹ് അങ്ങനെ കൊറച്ച് നേരം കൊട്
അതേല്ലെ ഉം ഉം
ഉം പിന്നെ
പിന്നെ അവർക്കും നേരം പോണ്ടേ നമ്മള് തെറ്റ്പറ്റൊന്നും കുട്ടികള് കളിക്കാന് അങ്ങനെ പണ്ടത്തെമാരി ഓല് കളിക്കാനൊന്നും കുട്ടികൾ പോവില്ലല്ലോ അവർക്ക് പിന്നെ നേരം പോവണ്ടേ
ഉം അതെ അതെ അതെ അതെ
പണ്ട്ന്ന അങ്ങനല്ല സ്കൂള് വിട്ടാപ്പ കളിക്കാൻ പോവും കൊറെ കഴിഞ്ഞിട്ടില്ലെ വരുള്ളു അപ്പൊ ഫോണൊന്നും അധികം ഉപയോക്കില്ല
ആഹ് ഹാ ഹാ ഹാഹാഹ
പിന്നെ ഭക്ഷണൊക്കെ എന്തായിരുന്നു
പക്ഷെ രാവിലെ ഇഡലി സാമ്പാറായിയിരുന്നു
ആഹ് ആ ആഹ് ആ ഏട്ടൻ ഭക്ഷണം കൊണ്ടപോവാറുണ്ടോ
ആഹ് ആള് ചപ്പാത്തിയ ഉച്ചക്ക് കഴിക്കുന്ന ആകെ കുറച്ച് തടിയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട്
ആഹ്
ആഹ് അപ്പം കൊളസ്ട്രോൾ ഒക്കെ ബോർഡർ ലൈനൊക്കെയാണ് ചോറ് പിന്നെ ഷുഗറിന്റെറെ ഒരു തോണ്ട് അവടെ ഫാമിലിയില എല്ലാവർക്കും ഷുഗർ കൂടുതലാണ് അപ്പൊ പുള്ളിക്കും ഷുഗർ വരാതിരിക്കാൻ
ആഹ്
ഇപ്പഴേ ഒരു കരുതലും ഉ അതുകൊണ്ട് ചപ്പാത്തി ആഹ് ആ ഏഹ് ആഴ്ചയിൽ രണ്ടു ദിവസം ചോറ് കഴിക്കും പക്ഷെ കൂടുതൽ ദിവസവും ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നത്
അതല്ലെ ആഹ് ശരി ആ വെജിറ്റബിൾസ് ഒക്കെ നല്ല ഉൾപ്പെടുത്ത കാരറ്റ് കക്കരി കൊക്കെയ
ആഹ് അങ്ങനെ സലാഡ് ആയിട്ട് വെജിറ്റബിൾസ് അങ്ങനെ കൊണ്ട പോയിട്ട് പിന്നെ സാലാഡ് പോലെ മറ്റെ കുക്കുംമ്പർ അങ്ങനെ അരിഞ്ഞുകൊണ്ട് അതൊക്കെ പിന്നെ കഴിക്കുന്ന പുള്ളി ഉച്ചക്ക്
ആഹ് ആഹ് ആഹ്
ഉം ഉം ഉം
സുഖ
ആഹ് അതെ
പിന്നെ രാവിലെ ഗ്രീൻ ടീ കുടിക്കുക പിന്നെ കൊറച്ച വ കട്ടൊക്കെ ചെതാൽ മതി നേരണ്ടാവില്ലല്ലേ
ആഹ് ചിലപ്പ വന്നിട്ട് പിന്നെ നേരെ കാണില്ല രാവിലെ പിന്നെ എഴുന്നേക്കാനുള്ളരു മടിയുണ്ട്
ആഹ് ആഹ് അപ്പോ ശരിയാവും ഉ
ഉം അതെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
താ കഴിച്ചു കഴിച്ചു
ഫുഡ് ആണോ മക്കൾ രണ്ടുപേരും കൊണ്ടുപോവോ ആഹ്
ആഹ് ആഹ് എല്ലാരും കൊണ്ടപോകും മോന് സ്നാക്സ് ഒക്കെ വേണം മൂന്ന് നേരത്തെ ഫുഡ് വേണം ആഹ്
എ എന്തോ
വേണം ഉച്ചക്കത്തെ ഫുഡും വേണം മോനെ
ആ ആ മോനല്ലേ ആ ഓ അത് ശരി ആ രാവിലത്തെയും കൊണ്ടു രാവിലെ
എന്ന ആ ആഹ് അത് മോള് മറ്റാല എത്രക്ക്
മോൾ ഓ അത് ശരി ആ ഹാ ആഹാ അല്ല ആറരക്ക് പോകുന്നത് മോളാണോ
മോള് മോള് വലിയയാളാണ് ആഹ്
മോള് ആ വലിയ ആള് മോള അല്ലേ ആഹ്ശരി ഉം ഹ ഉ
ദോശായിരുന്നു അപ്പൊ അങ്ങനെ കഴിച്ചു ഞാൻ അപ്പൊ ആശുപത്രിയിലണ്ട് അച്ഛൻ കൂട്ടത്തിലായി ചോദിച്ചാല വെക്കട്ടാണ്ങ്ങട് വന്നത് വിടെ ഇവിടെ ഇന്ന് കോളയ്യും
ആഹ് ആഹ് ഹാ
ഉം ഉം
ആഹ് കുട്ടികൾക്ക് ചോറൊക്കെ കഴിക്കാ ഇഷ്ടമാണോ
ആഹ് അധികൊന്നും നിറയൊന്നും ആക്കല വട്ടപ്പാത്രത്തി അടില ശകരം ശഖര കഴിക്കോ ഉം അതാ അതാക്കുമ്പോഴേ പറയും എനിക്ക് നിറയെ ആക്കരുത്ട്ടോ നിറയെ ആക്കരുതേ ഉ
ആഹ് ഹാ ആ ഹാ
ഉം
രാവിലത്തെ ഫുഡ് കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമാണല്ലോ? കൊണ്ടുപോയി ചെലകുട്ട കുട്ടികള് രാവിലത്തെ ദോശൊക്കെ തന്നൊയിരിക്കുവല്ലോ ഉച്ചയ്ക്ക് കഴിക്കുന്നേ?
നാശ് അവരുടെ സ്കൂളില് മോന്റെ സ്കൂളില് ഭയങ്കര സ്ട്രിക്റ്റാ. കാരണം ഉച്ചക്ക് ഊണ് തന്നെ വേണന്ന് ആഹ്
വേണം പറയും
അപ്പൊ പിന്നെ വേറൊന്നും ഇങ്ങനെ കൊണ്ട് കൊടുക്കാം നമ്മുക്ക് നമ്മള് എളുപ്പത്തിന് നമ്മക്ക് കൊടുത്തയക്കാൻ പറ്റില്ല. ഉം പിന്നെ കോഴിമുട്ട അങ്ങനത്തൊന്നും കൊണ്ടുപോകില്ല. അങ്ങനത്തൊന്നും കൊണ്ടു പോകാൻ പാടില്ല. ഏഹ് ആഹ് പാടില്ലാത്ത അല്ലല്ല സരസ്വതി വിദ്യാനികേതനിലാണ്.
ഓ ഓ ആഹ് അപ്പൊ പിന്നെ ആഹ് പറ്റില്ല പറ്റില്ല ആഹ് ശരി ഉം.
വീട്ടിൽ വന്നിട്ട് കഴിക്കാം. അല്ലാതെ സ്കൂളിലേക്ക് കൊണ്ടുപോവാൻ പാടില്ല.
ആ ഫുള്ള് അപ്പോ വെജ് ആയിരിക്കും അല്ലേ. ഉം ഹാ
ഉം. അത് ശീലായി ഇപ്പ വലിയ കൊഴപ്പൊന്നുമില്ല. ഒരു നേരത്തെ ഭക്ഷണല്ലേ
ആഹ് ഒരു നേരത്തെ അല്ലേ ആഹ് പിന്നെ വീട്ടിൽ വന്നിട്ടായാലും കഴിക്കാലോ?
അതെ സ്നാക്സിനാണെങ്കിലും ബേക്കറി ഐറ്റംസ് ഒന്നും പാടില്ല. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ രാവിലെ മറ്റേ ഒരു കഷ്ണം ഇഡ്ലി ആണെങ്കിൽ ഒരു ഇഡ്ലി വയർ നിറയെ കൊടുത്താൽ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കില്ലല്ലോ?
ഇല്ല ഓ ഓ ആഹ് ആഹ് ആഹ് ഇവിടെ മോടെ സ്കൂളിലും അങ്ങനെയാണ് ഉം അപ്പ അതൊക്കെ പണ്ടൊക്കെന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പം ഇതേ പോലെ ചിപ്സ് അങ്ങനൊക്കെ
ആഹ് ആഹ് ഇപ്പൊ ഒന്നും ശരീരത്തിൽ പിടിക്കില്ലല്ലോ? പറ്റ പെട്ടെന്ന് അത് മാറുവല്ലേ?
ആഹ് ഇപ്പ അതുകൊണ്ട് മോക്കും ഫ്രൂട്ട്സ് ഒക്കെ തന്നാണന്ന് അവരു ഫ്രൂട്ട്സ് നമ്മുടെ അവല് അതൊക്കെ ഉണ്ടല്ലോ നമ്മടെ അവല്, അടാ, അതൊക്കെ അവര് പ്രിഫർ ചെയ്യുന്നേ ആഹ്. ഇഡ്ലി അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും കൊടുത്തു വിടാൻ പറയും. അങ്ങനെ ബേക്കറി ഐറ്റംസും ആഹ് അവര് ഈ ബിസ്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതല് പ്രോത്സാഹിപ്പിക്കില്ല.
ആഹ് ഞാൻ കോള് കട്ടാക്കീട്ട് ഒന്നൂടെ വിളിക്കട്ടോ.
ആഹ് ശരി ആഹ്